ഹലോ ഹലോ അ കേൾക്കുന്നുണ്ട് ആ ആ കേൾക്കുന്നുണ്ട്
ആ ആ എന്താ മഴക്കെണ്ടോ?
ആ ഇവിടെ നല്ല മഴയാണ്
ഏ മഴ പെയ്യലോടങ്ങിയോ അവിടെ
ഉം ഉം ഇതുവരെ വെയിലായിരുന്നു ഇപ്പ ഇന്നും ഇന്നലെയും ന്നും പെയ്തിട്ടില്ല ഇന്ന് നല്ല മഴ പെയ്തു.
തെന്നെ ഇവിടെക്കെ ഇങ്ങനെ മൂടിപുടിച്ച് ഇങ്ങനെ നിക്ക്ണ്ട്
ആ ഇതുവരെല്ല ഇന്നലെ പെയ് യിരുന്നോ
ഇന്നെലൊന്നും പെയ്തിട്ടില്ലെ, ഇന്നലേം മിഞ്
അത്ശ ആ അതുശരി
രണ്ടീസം
മഴ പെയ്താ ഒരു സുഖാണ് ചൂടിന്നില്ലേ, ഇത്ര മഴപെയ്തിട്ടും ഇതില്ല, എന്നാലും പിന്നെ കൊറച്ചൊരു സമാധ ധാനാണ് ആശ്വാസാണ്
ആന്നെ അത് പെയ്യുമ്പൊ ഒരു സുഖുണ്ട് പിന്നിം വെയിലർ
ആ പിന്നെയും അത് അതെ പിന്നേം വെയിലർക്കുമ്പോ അതേപോലെ തന്നെ പിന്നെ അലക്കിയതൊക്കെ ഒണ ആ അലക്കിയതൊക്കെ ഒണങ്ങും വെയിലുണ്ടായാല് ഉം ആ പറയാണ്ട് ഞാൻ പറയാ ഇപ്പോ സ്കൂള് തുറക്കാറായിനിപ്പോ ഡ്രസ്സും മക്കളെ യൂണിഫോമും ഒന്നും ഒണങ്ങൂൽ
ആ ഇനി മയക്കാലം ജൂൺ ആകുമ്പോ അങ്ങനെ തന്നെയാണ്
ആ ജൂണാവുമ്പോ അങ്ങനെ തന്നെ
നിങ്ങ മക്കക്കുള്ളതൊക്കെ എടുത് ത്തോ
ആ ഇന്ന് എടുത്തു ഇന്നിപ്പോ എടുത്തു ഇന്ന് ഓല് എട് പർ ച്ചെസിയാൻ പോയിരുന്നു
ഏ ഉം
മ് ഇപ്പോതൊക്കെ ആയി സ്കൂള് അതെ സ്കൂള് തുറക്കുമ്പോൾ സംഖ്യ വേണം പെരുന്നാള് വേറെയും ഒക്കെ മ് പിന്നെ
ങ്ങള് വേറെയുംമാണല്ലോ
ഇപ്പൊ മയക്കാലായ് ഇനീപ്പോ അസുഖോം ഗുളിയൻ
അതാണ് പിന്നസുഖവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പറയും പിന്നെ ആ പിന്നെ കൊതുകുവാ ഞാൻ പറയാ എന്തെങ്കിലും ക്കുന്നുണ്ടാരുന്നു എന്റെ ചെറുതിന് ഇപ്പോ വയറ്റിനോക്കുംണ്ട് ശർ ച്ചിനുണ്ട് പനിച്ചനുമുണ്ടെന്ന് ഇല്ല ഇന്ന് ഞായറാഴ്ചല്ലേ ഇന്ന് എവി ടെയില്ല
ആ മക്കളാണ് തളരുംല്ലേ മക്കളാണ് തളരും തളരും പറഞ്ഞു ആ നല്ലോണം കഞ്ഞി വെച്ച് കൊടുക്ക ആ അല്ല കഞ്ഞി വെച്ചേ കൊടുക്കുവേം ചെയ്യ അപ്പ നമ്മളടുത്ത് അങ്ങനത്തെ മരുന്ന് ക്ഷീണം മാറാനും പിന്നെ ചായേല് ചെറുനാര അതങ്ങ പിഴി പിഴിഞ്ഞൊക്കെ കൊടുത്താല്
ആ അത് നമ്മള് വല്ല്യോരും കുടി ക്കും മശേ
ആഹചെറിയ മക്കൾ ആ ആ അതെ അവര് കൊടുക്കൂല തേനൊക്കെ കൊടുത്താ കൊടുത്താ മതി തേനും നല്ലത്
ആ ഇത് തേൻ തേൻ കൊടുക്കുമ്പോ തേന് ഭയങ്കര ഇതാവുന്നുണ്ട് ഓന്റെ വിചാരം മരുന്ന് കൈയ്ക്കുന്ന അത് നാമ ക്കെ നല്ല കുട്ടി മരുന്ന് കുപ്പി മരുന്ന് കുടിച്ചുന്ന് ആ അത അതാണതേ മരുന്ന് ഇങ്ങെ കുടിക്ക കുപ്പി മരുന്ന് കണ്ടിട്
ആ അത അതന്നെ പടി ഞങ്ങളറയും തേന തേനാണ് അതിതൊക്കെറന്ന് സോപ്പിടുകയും ചെയ്യും അതൊണ്ടൊന്നും ഓക്കരുതു ഇല്ല. പിന്നെ തേപോലെ തന്നെ ഭയങ്കരം ഛർദിതൊക്കെണ്ടായിരുന്നു
ആ
ഉം വയറിളക്കം ആ അതെ കാലാവസ്ഥങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ കൊറെ വെയില് കൊറെ മയ അങ്ങനെ
പെയ്തിട്ടില്ല
ആ ആ പിന്നെ യാ ത്രയൊക്കെ പോയിരുന്നോ വെക്കേഷൻ എല്ലോ അലോ അലോ ഹലോ ആപ്പൊ കേൾക്കണ്ട് പിന്നെ വെക്കേഷൻല് യാത്രയൊക്കെ പോയിരുന്നോ ആ മയയും മ ല്ല വെയിലായിരുന്നലല്ലേ വെയില പേടിയ മക്കളെം കൊണ്ട് പോയാലും
ആ അതന്നെയേതെ പിന്നെ ഇടെ കല്യാണ മൂത്തച്ഛന്റെ മോള കുട്ടീന്റ മോള കല്യാണായിനി അപ്പൊ പിന്നെ ഇക്കുറി എവിടുക്കും അനങ്ങീട്ടില്ല
ച്ചും കല്യാണായിരുന്നു ഇപ്പൊ ഈ സ്കൂൾ പൂട്ടുന്നൊക്കായിട്ട് നല്ല ഇതാണല്ലോ കല്യാണം
കല്യാണത്തിന്റെ സീസണ പിന്നെ കല്യാണം കണം കഴിഞ്ഞാ ല്ലേ വിളിച്ചല് ഒന്ന അങ്ങട്ട് പോലു മുത്തച്ചന്മാരോടുക്കും എല്ലോട്ത്തും വിളിയും കാര്യങ്ങള തന്നെ
ആ അപ്പാങ്ങനെയാണല്ലേ വീട്ടുകാരല്ലാരും പോവണല്ലോ
അതാണ് എല്ലാരും പോവല്ലേ കൊറെ അങ്ങോട്ട് കൊറെ ഇങ്ങട്ട് ഒരൊയിവ് കിട്ടിട്ടില്ലതിന്ന് ഇന്ന ഇപ്പ നീര്നൊള്ളു പ്പൊ ഒന്നാന്തി സ്കൂൾ ളറക്കൂല്ലേ പെര്ന്നാളും ഇരുപ ഇരുപത്തെട്ടാംതി പെരുന്നാളും ആയെ പിന്നെ സ്കൂളൊറക്കും പെരുന്നാൾക്കും പോയി നിൽക്കാ ഇില്ല ആഹ അല്ല പിനാക്ക അയിന്റെ വീട്ടിലൊക്കെ അതന്നെ പിന്നെ അവനന്റെ വീട്ടക്ക് ഇങ്ങനെ പോവുട്ടും എടക്ക ക്കഅവനാന്റെ വീട്ടിക്ക് പോയിാണ്ങ്ങനെവിള്ളി ദിവസൊക്കെ നിന്നന്ന് പോര അതെ
ആഹ ആഹ പിന്നെ പിന്നെ ബ്യൂട്ടി ആ ബ്യൂട്ടീഷ്യൻ ഒക്കെ ഉണ്ടോ ബ്യൂട്ടി മേക്കപ്പ് ചെയ്യലുണ്ടോ അത്ഷ്ടാണോ
ആഹ് അ ഭയങ്കര ഇഷ്ടാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അമ്മക്ക്
ആഹ
ഇപ്പ എല്ലാരും അതൊരു ഇതാണല്ലോല്ലേ ഇപ്പൊ ബ്യൂട്ടി ആ ഇപ്പൊ ബ്യൂട്ടി പാർലർക്ക ഭയങ്കര ഇതാണ് ഭയങ്കര നല്ല ആ അത നല്ല
ആഹ മുത്തച്ഛശന്റെ മോള ചെയ്തിട്ട് ചെറിയ മോളെ എ പത്താം ക്ലാസ് പഠിച്ച ചെയ്യത ഓളയും കൂടി ഒന്ന് ചെയ്യണം പറഞ്ഞപ്പോ പിന്നെ രണ്ടായിരം പ്യ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ഒക്കെ പറഞ്ഞല് നല്ല കറ്റപ്പില് ചെയ്യാ നല്ല തീലേ
ആഹ് ആഹ് ആഹ് നല്ല പൈസ് ആഹ്
ആഹ് ഞ പറ അത് പഠിച്ചാലും മതിപ്പത്തെ കാലം പറെ അപ്പൊ പിന്നെ അതില്ലാത്ത ഇല്ലല്ലോ കല്യാണ്ത്തിനൊന്നും ഇപ്പ ആര്പ്പോ ഇത് ചെയ്യാത്ത ഇല്ലല്ലോ
ആഹ് അതെ അതെ അതാണല്ലോപ്പ അത്വാണോ എല്ലാർക്കും പിന്നെ കല്യാണത്തിന് ദിവ എത് നിർബന്ധ ആണല്ലോ എല്ലാർക്കും ഉം അതിനെ ആളുകളണ്ട് കൊണ്ടുപോര ആഹ് കൊണ്ട്വര്യാണ്
ആഹ് ആൾക്കാരെ ഏൽപ്പിച്ച പണ്ടത്തെ കാലം പറഞ്ഞ ഞമ്മളെക്കെ കല് ഇന്റെ കല്യാണന്റെറെ ഇതിയിലൊക്കെ ഞമ്മൾ തന്നെ മേക്കപ്പ് ചെയ്യലാട്ടോ
ആഹ് അതെ ഞങ്ങ
എ അമ്മളം ഊട്ടാപ്പാരിയാളാ പര അമ്മള മക്കളും ചെയ്യും ഇപ്പത്തെ ഞാൻ പറയാ ന്യൂ ജറനേഷൻ കുട്ടികളൊക്കെ ഇത് ഇതിങ്ങനെ മാറുകാണ് അറിയാതെ
ആ അതെ ദിവസം തോറും പിന്നെ എന്നാ അ എല്ലാ ഇതും മാറും എല്ലാ സിം ഇതേണ്ടേ കല്യാണായാലും
പക്ഷെ ആൺകുട്ടുകാർക്കാണ് ട്ടോ അതി അങ്ങനെ നോക്കുമ്പോ ആൺകുട്ടിക്കാർക്കാണ് അധി കം ചെലവ് വിചാരിച്ചു പ്പെ കൂട്ടുകാർക്ക് സ്വർണം മാത്രം നോക്കി യ മതിയാവും
ആഹ് അതെ
അത് ബ്യൂട്ടീഷ്യനും കാര്യങ്ങളൊക്കെ ഓലന്നെ പറഞ്ഞയക്കല്ലേ പണ്ണിന്റെ വീട്ടക്ക് ഓലൻ പറഞ്ഞു വെച്ച
പിന്നെ മഹറ് വാങ്ങും മഹറ് കാണും ഫോൺ വേണം ഡ്രസ്സ് വേണം
ഡ്രസ്സും വാങ്ങണൊറ്റക്കുവല്ലേ ഫാൻസി സെറ്റിട്ടേക്കുവല്ലേ ഞാൻ പറയാം ഇപ്പ നിക്കാഹ് ചെയ്ത മുട്ടായികള് എന്തൊരു മോലാ
ആഹ് പതിനായിരം പതിനായിരം റൂപ്പിയെന്റെ മുട്ടായി നട്സ്
ആഹ് ആന അൻ്റെ അടസികളൊക്കെ എന്തെല്ലാം വി അതൊക്കെ കൊണ്ടുപോകാഞ്ഞപ്പത്തെ ഏത് യില് ഇല്ലാത്തോലാണ് കുടുങ്ങ
ഒക്കെ കാ
അതാണ് ഈ പാവങ്ങളും ഇത് കണ്ടാണ്ട് ഇതിലില്ല കുടുങ്ങാണ് പക്ഷെ ഈ പെൺകുട്ടിയോക്ക ഇപ്പൊ കിട്ടല് നിർബന്ധമാണ് ഇപ്പൊ ശീലായി
ആഹ് അതല്ലെങ്കിൽ പിന്നെ അവർക്ക് കല്യാണം വേണ്ട
വേണ്ട അങ്ങനെയ അങ്ങനന്നെയാണ് ഓൽക്ക് വലാ അതി വീഡിയോ ചെയ്താണ്ട് ഓൽക്കത് വാങ്ങണം
എത്ര കിട്ടി ഇവിടെ കിട്ടി
അങ്ങനെ തന്നെയാണ് എല്ലോടത്തുംപ്പ തന്നെയാണ് അവസ് പറയുന്നു അതേത് ഇതിലും ഇല്ലപ്പ എല്ലായിടത്തുംമാണ് ഏത് ഇല്ലാത്തോലും ഏത് ല്ലോലും ഒക്കെ ഇതിൽ കുടുങ്ങാണ് ഇല്ലോല്ക്ക് പ്രശ്നം ഉണ്ടാവലേ ഇല്ലാത്ത പാവങ്ങളാണ് ഇതിൽ കുടുങ്ങാറ്
ആഹ് അതെ
നല്ലത് എത്തിച്ചാത്തൂലല്ലോ
കാരാണ് ഇതീ കുടുങ്ങുന്നെ
ആഹ്. പറഞ്ഞാതി ഓരോന്ന ഓരോ വൈക്കയാൻ പറ കല്യാണം അന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചെലവുകൾ എന്തെല്ലാം വിതാണ്
ഉ ചെലവുകളല്ലെ ഇത്ര വാണം. ഇപ്പൊ പെൺകുട്ടികൾക്ക് ഇപ്പൊ ഭയങ്കര ഇതാണ് ഡിമാൻഡു ആണ് പിന്നെ പെൺകുട്ടികൾക്ക് ഇപ്പം പണ്ടൊന്നും കൊടുത്തി അങ്കി കൊയപ്പുല്ല. ഇപ്പൊ അങ്ങനെയാണ് വാണെങ്കി കൊടുത്താ മ എവനാണ് മക്കൾക്ക് നല്ലടി
ഇപ്പഴ് ന ഒക്ക എന്താണ് സ്നേഹിച്ചല്ലേ ഫുള്ള് അവനൻ തന്നെ കണ്ടെത്തിക്കാണ് കുട്ടികളെ ഒക്കെ ചെറുക്കന്മാരൊക്കെ പെൺകുട്ടികള എന്നെ കണ്ടെത്തുകയാണ്.
ആഹ് അതന്നെ ഇപ്പൊ കണ്ടെത്താണ് അതുകൊണ്ട് വേഗ പ്പെണ്ണ് അങ്ങനെ അങ്ങനത്തെ ഒക്കെ പെണ്ണ് ഉണ്ടോ. ആഹ് അല്ലാത്തവർക്ക് നേരെ ആഹ് നേരെ പോണർക്ക് പെണ്ണില്ല.
അങ്ങനന്നെയാണ് ഇപ്പൊത്ത കാലം ചടക്കി ആഹ് കല്യാണം കല്യാണങ്ങനൊന്നും പറയും. ഓന്റെ കല്യാണ ഉണ്ട് പറയും അല്ലെങ്കിൽ ഓളെ കല്യാണണ്ട് ഓ സ്നേഹിച്ചാണ് അതെ കേക്കുന്നുള്ളു. ഫുള്ള് സ്നേഹക്ക ല്യാണന്നേണ്.
ആഹ് ഇന്റെ കുടുംബത്തില് തന്നെ ഇപ്പ ഇതേപോലെ രണ്ട് കല്യാണം നടന്ന് അത് രണ്ട് കല്യാണം
അതി അങ്ങനത്തൽക്കൊള്ളു ഇപ്പൊ കല്യാണം. അല്ലാത്തോലൊന്നാവിശ്യല്ല. ആ ചക്കന്മാർങ്ങെ പെണ്ടും കണ്ടും നട ശോൽക്കൊരു പെണ്ണ് വര
അവർക്ക് ജോലി വേണം. അങ്ങനെയൊക്കെ ആയിരിക്കും. ആണ്ങക്ക് ഇപ്പ ലവ ലവ് മാരേജ് ആകുമ്പോ പിന്നെ അവർക്ക് ആ സ്നേഹബന്ധം മാത്രമല്ല നോക്കുന്നുള്ളൂ ജോലി പ്രശ്നം ഇല്ല. അങ്ങനെയാണ്.
അതന്നെയാണ്. ആക്ക അങ്ങനെ ആകുമ്പോ ആലോചിച്ചാല് സമാധാനം ആണ്.
ആ അതെ, പിന്നെ നമ്മള് പര വീടുകാര് സമ്മതിച്ചില്ലെങ്കി പിന്നെ അവര് ആത്മഹത്യകു സ പിന്നെ ഒളിച്ചോടാൻ പോവ് അതൊക്കെ, അങ്ങനൊക്കാവുമ്പോ പിന്നെ നമ്മളത് ശ്രദ്ധിക്കു നമ്മൾ എങ്ങനെലും മക്കളെ കല്യാണം നടന്നോട്ടേന്ന് വിചാരിക്കു
ആഹ ഇപ്പൊ ഫുളായിട്ട് അങ്ങനെയാണ് എലോ
ആഹ ആ അതെ, അല്ലെങ്കിൽ കല്യാണംമൊക്കെ നിശ്ചയിച്ചാലും, ആഹ കല്യാണൊക്കെ നിശ്ചയിച്ചാല പിന്നെ എന്തേലു പരിപാടിക്കോ കല്യാണത്തിനോ കല്യാണത്തി തലേന്നൊക്കെ ഒളിച്ചോടാം പോവും. അവന് കല്യാണം നടക്കൂലല്ലോ. ആ ദിവസം നോക്കി ചെയ്യും. ഉം ഏതായാലും മക്കളെ ഇപ്പെ പെൺമ മക്കളേ വിശൊസിക്കാൻ പറ്റില്ല ആൺമക്ക
ആൾമക്കള്. ആദ്യം പെൺകുട്ടാളൊക്കെ ഉമ്മച്ചാളോട് ഉമ്മാരോട് നല്ലദീല് മരാ തണലിങ മുത്ത മക്കളെ അതിനൊന്നും കിട്ടൂല്ല ഇപ്പൊക്കെ ഭയങ്കര പറഞ്ഞ എല്ലാത്തിനും കാലം മാറ്ണീനനുസ തിരിച്ച് മക്കളും മാറാണ്. അവകൊരു പോലെയാണ് അറിയാന്.
ആഹ്.